ഓ സുഖാണോ ആഹ് കേക്കണ്ട് കേക്കുണ്ട്
അവിടെ സുഖണാ
ആഹ് ഇവിടെ സുഖണ് അൽഹംദുലില്ലാ കുഴപ്പൊന്നുല്ല മഴയില്ല രാവിലെ ചെറുതായിട്ടുണ്ടയിരുന്നു രാത്രിക്ക് നല്ല മഴയെന്നു ഇപ്പ മഴയൊന്നുല്ല ഇപ്പൊ നല്ല വെയില
ആഹ് ഇവിടെ ഇപ്പ നല്ല മഴ ഇന്നലെ ഇന്ന് നല്ല വെയിലായിട്ട് ഇന്ന് രാത്രിയിലൊക്കെ നല്ല കാലാവസ്ഥ ഇന്ന് രാവിലെ നല്ല മഴ രാവിലെ ച ഒരു പത്ത് മണി കഴിഞ്ഞിട്ടാണ് മഴ തുടങ്ങിയത്
അവിടെ രാത്രി നല്ല മഴ ഇപ്പൊക്കെ നല്ല വെയില അതുകൊണ്ട് തിരുമ്പിയതൊക്കെ ഉണങ്ങി
ആഹ് ഇവിടെത്തി ഞാൻ കഴിവായിട്ടേക്ക ഒന്നും പറ്റുന്നില്ല എന്റെ കൊച്ചു പ്രാർത്ഥിച്ചുക കൊണ്ടാ പോരുന്നു മഴ പെയ്യണെ മഴ പെയ്യണെ
അതാ സ്കൂള് ഇല്ലതിക്കാനോ
ഏഹ് സ്കൂളിൽ പോയി മുടങ്ങാനല്ല
ആഹ്
ഇല്ല കരഞ്ഞു കരഞ്ഞ് ഒരു കുട മേടിപ്പിച്ച് അത് അതുകൊണ്ട് പോണം ഇന്ന് മഴയില്ല ഇന്നാലും എടുത്തു ബാഗ് തിമ്മി വെച്ചോണ്ട് പോ - പോയി ഇവിടുന്ന് പോയപ്പോ നല്ല വെയിലായിരുന്നു ആള് പോയി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ കോളും എല്ലാം കൊണ്ട വന്നു നല്ല മഴ ഇപ്പോഴും നല്ലാണങ്ങ് പെയ്തൊടിരിക്കുന്നു
ആഹ് അയ് ശരി ഇവിടെ നല്ല വെയില്
ആള് നല്ലോണം പ്രാർത്ഥിച്ചോണ്ടാ പോയത്
ആഹ് അതന്ന് അങ്ങനെ സംഭവിച്ചു
ഇത്രയ നേരം നല്ല വെയിലായിരുന്നു
അത് ശെരി പിന്നെന്താ ഫുഡ ഒക്കെ ഉണ്ടാക്കിയോ
ആഹ് കറി അടുപ്പിലാക്കി ആയിരിക്കുന്നേ ഉള്ളൂ ചോറൊക്കെ വെച്ചിട്ട് കുഞ്ഞിന് കൊടുത്ത കൊടുത്തു വിടാള്ളത്കൊണ്ട് ചോറക്കെ
ആഹ് ചോറക്കായി
ചിക്കൻ വേടിച്‌ര്ന്ന് അപ്പ ചിക്കൻ കറി അങ്ങോട്ട് ആക്കിവെച്ച്
ഉം
ഹലോ ഹലോ
നാമ്
ഹലോ
ആ ചിക്കൻ കറി
ഹലോ കേക്ക്ന്നുണ്ടോ കേക്ക്ന്നുണ്ടോ ആ ആ ആ ആ കേക്ക്ന്ന് കേക്ക്ന്ന്
ഒന്നും കേൾക്കുന്നില്ലല്ലോ
ഹലോ
ഒന്നും കേൾക്ക്ണില്ല്യ
കേക്ക്ന്നില്ലേ
ആ ഇപ്പ കേൾക്ക്ണ്ട് എന്തു പറ്റി
ആ അതെ ഇതിന്റെ നെറ്റ് വർക്ക് പ്രോബ്ലാന്ന് തോന്നെട്ടാ
ആഹ് ഞാൻ ഇവട്ന്ന് ഹലോ ഹലോ പറീണ്ട് അവ്ട്ന്ന് ഒന്നും റിപ്ലൈ ഇല്ല.
ആ എനിക്കും കൊർച് നേരം ഒന്നും കേട്ടില്ലായിര്ന്ന്
ആഹ് ആഹ് ആഹ്
നെറ്റ് വർക്ക് പ്രോബ്ല
ആഹ് ചോറും കറിം മാത്രേ ഒള്ളൂ വേറൊന്നും ഇണ്ടാക്കിട്ടില്ലെ ഇന്ന്
തോരനാക്കി ഇച്ചിരി പര്പ്പ് വെച്ച്
എന്ത് തോരൻ ആ അയ് ശരി നമ്മള ഇവട്ത്തെ പോല പച്ചമുളക് തേങ്ങ അരച്ചിട്ട് തന്നെണോ വെക്ക
ആ തന്നെ തോ പിന്നെ മിക്സിയിലാട്ടും പച്ചമൊളവും പ പച്ച മൊളക് ഞാൻ തോരൻ ബീറ്റ്റൂട്ടിന്റുടെ കൊത്തിയരിഞ്ഞ ഇടത്തേ ഒള്ളു.
ആ അതിലാറേ നല്ലത് അടിച്ചെടുക്കല്ലേ മിക്സിയില് ചെറ്തെ ക്രഷയ്യ് ഒന്ന്
ആ അല്ലെ ചെലപ്പം ഞാങ്ങന ചെയ് ഇനി അങ്ങനെ ഭയങ്കര എരിവ് ഉള്ളത് എട് ക്കത്തില്ല ചെറിയ ത് തളിര് പോൽത്തുള്ള പച്ചമൊള ഇണ്ടല്ലോ ആഹ് മലക്കറി വേടിക്കുമ്പ അയ്ന്റെ കൂടെ കിട്ടും. ഇല്ലെങ്കി ഇവിടെ ഉണ്ട് പൊട്ട് വി വിരിഞ് വരുന്നത്.
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പൊ അത് ഉണ്ടെങ്കി അത് ചെയ്യും ഇല്ലെങ്കി മിക്സിയിലടിക്ക്യും.
ഉം വിര്ഞ് വര്ന്നെ ഇങ്ങള് കൃഷിയൊക്ക ഇണ്ടാക്കോ
വല്തായിട്ടില്ല എന്നാലും ചെറുതായിട്ട് കോറച്ച് മൊളകും പച്ചമുളകും കാന്താരി ഒരുപാടുണ്ട്.
ഓ അത് ശെരി കാ‍ന്താരി നല്ല ടെസ്റ്റാണല്ലോ കറികൾലൊക്ക ഇട്ടാല് ഭയങ്കര ടേസ്
പിന്നെ ഒരുമാരി ഗ്രേ കളർ ഗ്രേ അല്ലല്ല ഒരുമാതിരി ഓ മുന്തിരീടെ കളർല് ഉണ്ടല്ലോ
ആ അങ്ങൻത്തെ ഒന്ന് ഇണ്ട് അങ്ങൻത്തെ മുന്തിരി മൊളകു ഇണ്ടല്ലോ.
ആ അതിന്റെ ആ അതിന്റെ നീള മൊളകു ഉണ്ട് ആ മുന്തിരി മൊളകു ഉണ്ട് പിന്നെ അയിന്റെ മറ്റേ ഉണ്ട മൊളക് ഉണ്ടല്ല മണൊക്കെ ഉള്ള ആ അത് അത് ഉണ്ടായിര്ന്ന് അത് ഇപ്പ ഇല്ല നേർത്തെ ഒണങ്ങിപ്പോയി കൊറെ എല്ലാരും കൊണ്ടുപോയി എടുക്കക്കെ ചെയ്ത് അത് ഒണങ്ങി പോയി.
ഓ അയ്ശരി
ഉം പിന്നെ സാധാ പച്ചമുളക് പിന്നെ ഇത് കാന്താരി മൊളവ് ഉണ്ട് പച്ചക്കാന്താരി
ആ ഒക്കെ നിങ്ങൾണ്ടാക്കണാണോ?
ഏഹ്
നിങ്ങള് ഉണ്ടാക്കുന്നതാണോ?
ആഹ് ഞാൻ ഇതെല്ലാം ഉണ്ട മുളക് കുറെ മുളവിന്റെ വിത്തുകളെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് വെച്ചിരിന്ന് ഉണക്ക സമയ ആയപ്പൊ ഉണക്കാൻ വേണ്ടി അതിനക ത്ത് കാന്താരി എല്ലാം ഉണ്ടായിരുന്നു
ഉം
ഞാൻ തോനെയും എല്ലാ നോക്കിയപ്പോഴത്തേക്ക് കൊണ്ട് നട്ടതാ ഉണ്ടോളകെന്റേതാന്ന് പറഞ്ഞോണ്ട് പക്ഷെ കിളിച്ചു വന്നപ്പോ എല്ലാം കന്താരി വെറൈറ്റി കാന്താരിയായി വാങ്ങിയതല്ല വാങ്ങിയതല്ല നാത്തൂന്റെ വീട്ടന്ന് പൊമ്പോ അവിടുന്ന് കൊണ്ടുവരുന്നത് എന്റെ വീട്ടിൽ പോകുമ്പോ അവിടുന്ന് കൊണ്ടുവരുന്നത് ഓരോ സ്ഥലത്തു നിന്ന് പോകുമ്പോ മുളവ് കൊണ്ടുവരുന്നതെല്ലാം കൂടെ പഴുത്ത മുളക് സൂക്ഷിച്ചു വെച്ചിട്ട് ഉണക്കിയിട്ട് അത് നടാറായാലുള്ള പരുവാവൂല്ലേ
ആ അതെ
അപ്പ നട്ട് വയ്ക്കുന്നത്
ഉം
അങ്ങനെ നട്ടതാ പക്ഷെ കിളിച്ചതെല്ലാം കാന്താരിയാ വെള്ള കാന്താരി കൊണ്ടുവന്ന പോലും ഇല്ല പക്ഷെ അത് എന്താണോ എന്തോ ഒരു കാന്താരി വെള്ളയായി
ആഹാ ആഹ് ആഹ്
ഒരു മൂട് കാന്താരി വെള്ള ആയിരുന്നു
ആയ് രസായല്ലോ
വെറൈറ്റി കാ‍ന്താരി ആയിട്ട് അത് കിട്ടുകയും ചെയ്തു
ആഹ് അയ് ശരി മക്കളൊക്കെ സ്കൂള് പോയില്ലേ
ആഹ് പോയി അവള് പോയി സ്കൂളിൽ
എല്ലാരും പോയാ പിന്നെ ചെറിയ മോന മോളാ ആരോ ഒരാളില്ലേ
ഇല്ല ഒരാളെ ഒള്ളു എനിക്ക്
ആഹ്
ഇപ്പൊ ഞാൻ വീട്ടിഒറ്റക്കാ
ആഹ് ആഹ് ഇവിടെ ഞാനുംറ്റക്കാ എന്റെ മക്കള് നാലു പേരും പോയി
ആഹ് ഇക്ക് സ്കൂള്
കെ ജി പോയി മറ്റുളള ഒക്കെ അവരുടെ സ്കൂളിൽ അവരരുടെ സ്കൂളിൽ പോയി
എല്ലാരും അവര
ആഹ് ഒക്കെ പോം തിരിച്ചരുമ്പോ അഞ്ചു മണിയാവും
എല്ലാരും വരുമ്പോ അഞ്ചുമണി ആവോ
ചെറിയ ആള് വരുമ്പോ നാല് മണിയാകുമ്പോത്തേന് ഇവിടെ എത്തും മറ്റാള് മറ്റ മൂന്നാള് വരുമ്പോ അഞ്ചു മണിയാവും
ആഹ്
മൂത്താള് പിന്നെ അഞ്ചു മണിയും കഴിയും കാരണം ഓൾക്ക് സ്കൂൾ ബസ് ലേറ്റ് ആയിട്ട് പോണൊണ്ട് ഓൾക്ക് നേരത്തെ പത്താം ക്ലാസാണ് അപ്പൊ നേരത്തെ തുടങ്ങോല്ലോ
ആഹ് ഈ വർഷം പത്താണല്ലേ
ആഹ് പത്താണ് അപ്പൊക്കെ നേരത്തെ തൊടങ്ങണൊണ്ട് ഓള് വേഗം പോവും രാവിലെ വേഗം പോവും വൈകുന്നേരം കുറച്ച് വൈകിയ വരാ
ആഹ് ആഹ് സ്പെഷ്യൽ ക്ലാസ് എല്ലാം തുടങ്ങിയിട്ടുണ്ടോ
സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് നേരത്തെ ക്ലാസ് തുടങ്ങും ഒമ്പത് ഇരുപതാകുമ്പോ സ്റ്റാർട്ട് ചെയ്യും അപ്പോ നേരത്തെ പോവും അവളെ ഞാന് പിന്നെ അവിടെ ബസ്സ് സ്റ്റോപ്പിൽ അവിടെ കൊണ്ടാക്കി വിട്ട് കൊടുക്കും
ഉം തോനേം കേറി പോണോ
ആഹ് ഞാൻ വണ്ടി വണ്ടികൊണ്ടേറ്റാ പോവാ ബൈക്കേറ്റ് പോവും
ഉം ഉം
അപ്പൊ അവളെ അങ്ങനെ എറക്കും
സ്കൂട്ടിയിലല്ലേ
ആഹ് സ്കൂട്ടിയില് പോവും
ഉം
സ്കൂട്ടിക് ലൈസൻസ് ഒക്കെ എടുത്തണോ ഇങ്ങക്ക്‌ണ്ടോ
ലൈസൻസ് ഇല്ല ഇല്ലല്ല
ആഹ് അത് വേണം അത്ണ്ടായാ നല്ലതാ സുഖാണ് നമുക്ക് ഒരാളെ ആശ്രയിക്കണ്ടല്ലോ നമ്മളെ കാര്യങ്ങൾക്ക് ടൈമ് സമയത്ത് പോവാ കൊണ്ടുവരാ വരാ
അല്ലെങ്കിൽ കാത്തിരിക്കണം
കാത്തിരിക്കണം ഉം ഇൻക്കിപ്പം അതാ ഞാന് സമയാവുമ്പോ ഞാൻ തന്നെ എടുത്തു പോവും ഞാൻ രണ്ട് കാറും ബൈക്കും ലൈസൻസ് എടുത്തത് പക്ഷെ കാറ് അധികം പുറത്തിറക്കാറില്ല ഞങ്ങളെ വീടിന്റെ വറച്ചിരി പുറത്തിറക്കാൻ മതിൽ ഇത്തിരി അടുപ്പിച്ചാ അപ്പൊ വണ്ടി ഇതിലെ കൊണ്ടോവാൻ പൊറത്തിറക്കാൻ പേടിയാ നമ്മളെ മതിലല്ലാ വേറെ അപ്പുറത്തുള്ള ആളെ മതില് ഞങ്ങളെ മുറ്റത്തിനോട് ചാരിയ അപ്പൊ ഇവിടെന്ന് എടുക്കുമ്പോ ചെറിയ സ്പേസ ഉള്ളു
ഉം
അപ്പൊ അത് എക്സ്പീരിയൻസ് ഉള്ളോൽക്കാവുമ്പോ പുതിയ്യാപ്ലക്ക് ആത് ഈസിയാണ് ഇൻക്ക് കുറച്ച് തട്ടിത്തടച്ചിലാണ്
ഇനി അവര്ടെ മതിലണ് ഇടിച്ചിട്ടാ പണിയാവൂലെ
അത് പറയാ ഞാന് ഒന്ന് ഇടിച്ചു ഇവിടെ ഇവിട്ന്ന് ഫസ് റ്റായിട്ട് നമ്മള് ലൈസൻസ് കിട്ടി കഴിഞ്ഞാ നമ്മളൊന്ന് നോക്കോല്ലോ നമ്മളെ വണ്ടിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തപ്പം ഞങ്ങളെ ബാത്റൂമിന്റെ എയർ പൈപ്പിന് ചെറുതായിട്ട് ഒന്ന് തട്ടി അത് പൊട്ടി പോയി
ആഹ് പിന്നെ അത് പണിയായി
അതൊരു പണിയായി ഇപ്പൊ ഇഞ്ഞി മതില് അപ്പുറത്തെ താത്തന്നോട് പറയും ഇയ്യ് ധൈര്യയിട്ട് എടുത്തോ വണ്ടി എടുത്ത് ഇതിലെ കൊണ്ടുപോയി ക്കോ അപ്പൊ മതില് പൊളിഞ്ഞാല് പുതിയത് പണിയാലോ ഓര് പറയാ
ആഹ് പുതിയത് പണിയാനാ അതോണ്ട് ഞാന് ആഹ് പറഞ്ഞത് അങ്ങട് ഫലിച്ചാലോ
അതോണ്ട് പേടിച്ചെടുക്കൂലല്ലേ
പൊറത്ത് പൊറത്ത് പുതിയപ്പള എറക്കി തന്നാല് ഞാൻ പൊറത്ത് കൊണ്ടോയിട്ട് ഓടിക്കും ഉം എറക്കി ഇവിടുന്ന് എറക്കി തരണം ഉം എറക്കി ഇവിടുന്ന് തരണം അല്ലെങ്കിൽ എനിക്ക് ധൈര്യല്ല ഇന്റെ മുത്തച്ഛന്മാര് പറയൂട്ടോ ഇവിടുന്ന് എടു ത്തോ ഇവിടെ ഇവരെ മതിൽ ചാരി എടുത്താൽ മതി പ്രശ്നൊന്നും ഇല്ലാന്നൊക്കെ പറയും അപ്പറത്തെ മതിലിനോട് ചാരി എടുത്ത പ്രശ് കാണൂല പക്ഷെ കയ്യ്ന്ന് പോയാ പിന്നെ എടുക്കാൻ കി
ആഹ് എല്ലാം അട് അടുപ്പിച്ചടുപ്പിച്ചാണോ വീടുകള്?
അട്പ്പിച്ച് എടുത്ത് എടുത്താ ഞങ്ങൾത് ഇവടെ പതിമൂന്ന് സെന്റിലാണ് ഞങ്ങളെ വീടുള്ളത് അപ്പർത്തെ വീടാള് എട്ട്, ഇരുപത് ഒക്കെ ഇള്ളഹ്ണ്ട് പക്ഷെ അടുത്തടുത്താണ് വീട് അവർക്ക് സ്ഥലങ്ങൾ ഇള്ളതുകൊണ്ട് ആഹ് ഒരു അത്ര ഡിഫറന്റ് ഇണ്ട്
അപ്പൊ റബ്ബറും തോട്ടം അങ്ങനെ ഒന്നും ഇല്ലേ റോഡ് സൈഡാ? ഓഹ് അടുപ്പിച്ചപ്പോ മതില് കെട്ട് എല്ലാം ഉണ്ടല്ലേ
ആഹ് അതിന്റെ ഉള്ളില് പക്ഷേ ഞങ്ങളെല്ലാരും നല്ലേ കമ്പനിയാട്ടോ അയൽ വാ
അല്ല അല്ല അട്ത്തടു ത്താമ്പഴത്തേക്ക് പെട്ടെന്ന് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിരുന്നായാലും മിണ്ടിം പറയും ചെയ്യാൻ പറ്റുല്ലോ
ഉം നല്ല കമ്പനിയാണ് ഞങ്ങള് എല്ലാരും ആയിട്ട് നല്ല ഒത്തൊരുമേ തമാഷിം കളീം ചിരിയും പെരുന്നാളക്കെ നമ്മള് തലെ ദിവസം ഒക്കെ എല്ലാരും കൂടെ ഇവിടെ വരും ഇന്റെ മോള് നന്നായിട്ട് മൈലാഞ്ചിടും ഞാൻ നന്നായിട്ട് മൈലാഞ്ചി ഇട്ടീന്നു പക്ഷെ ഇപ്പ ഇൻക്ക് മടിയാ മോള് വൽതായപ്പോ ഞാൻ തന്നെ കൈ വരെ ഒൽക്ക് കാട്ടിക്കൊടുക്കലാ ഈ ഇട്ടന്നോന്ന് ന്നർഞ്ട്ട് അതാ ഈസി
ഈ മൈലാഞ്ചി ഇട്ട് കൊടുക്കാം അത് പിന്നെ ഇപ്പ എല്ലാർക്ക് ബ്രൈഡ് മേക്കപ്പ് അതിനൊക്കെ ചെയ്ത് ഇട്ട് കൊടുത്തൂടെ
ആഹ് പൈസ ഇണ്ട് ഇപ്പം പക്ഷെ ഇപ്പ വന്ന് വന്ന് പോവാറൊന്നും ഇല്ല ഞങ്ങള് വീട്ട്ന്ന് പൊറത്തെറങ്ങിട്ട്ള്ള ജോലി ഒന്നും ഇവടെ സമ്മതല്ല
ഉം ഉം
ഇവടെ ഇര്ന്നിട്ട് ഇവട്ന്ന് ചെയ്യാൻ പറ്റ്ണതൊക്കെണെങ്കി കൊഴപ്പൊന്നുല്ല പക്ഷെ അതൊക്കെ റിസ്കാ പെരടി ഇങ്ങനെ ഇരിക്കല്ലേ ഞമ്മള് അപ്പ ഇച്ചിരി കെദ്യേടാണ്.
അപ്പഴത്തേക്ക് വേദനിക്കൂലെ?
ആഹ് വേദന കൈവേദന ഇതൊക്കെ ഇണ്ടാവും അങ്ങനെ പോണ്
ഉം
പിന്നെ എന്തന്നാ ശരി
ഓക്കെ ശരി ശരി